ഹലോ
ഹലോ
ആഹ് പറ
എന്തൊക്കെഇണ്ട് വിശേഷം സുഖല്ലേ ഒരു വിവരൂല്ല
സുഖം ഇങ്ങനെ പോണു ക്ലാസ് തിരക്ക് അതൊക്കെ ആയിട്ട് പോണു പ്രോജക്ടിന്റെ സബ്മിഷൻക്കെ ഉണ്ടായിരുന്നു അതാണ് ശരിക്കും വാട്സആപ്പിൽ കേറാൻ പറ്റാ
അതെ ഞാൻ വല്ലപ്പോഴി മെസ്സേജില ഒക്കെ ഇണ്ട്പ്പ ഒന്ന് കാണ അതോണ്ടാണ് ഇപ്പൊന്ന് പറഞ്ഞ ഫുൾ സ്‌ട്രെസ് വർക്കിന്റെ പിന്നാലെ അല്ലെ കോളേജിൽത്തെ ഓരോ പ്രേവർത്താനോം കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് നമ്മള് നമ്മടെ ലൈഫില് തീ ഒരു ഒഴിവില്ലാതെ ആയിക്കണൂലെ
സത്യം തേർഡ് ഇയറും കൂടി ആയതോടെ ഒന്നാമത് ഇന്റേൺഷിപ്പ് നമ്മുക്കാണല്ലോ ആദ്യായിട്ട് അതുകൊ എല്ലാം അവസാന നിമിഷത്താണല്ലോ കൊണ്ടുവന്ന് റിപ്പോർട്ട് പെട്ടെന്ന് വെക്കി അതൊക്കെ ചെയ്യണം ഇതൊക്കെ
ശരിയാണ് മറ്റേത്ന്ന് പറഞ്ഞാ നമുക്ക് തേർഡ് യേർസ് ഇങ്ങനെ ചെയ്തുന്നൊള്ളരു ഐ ഇതിപ്പോ പ്രോജക്റ്റ് ഒക്കെ ലാസ്റ്റ് ലാസ്റ്റ് ഇയറിന് എന്താ ലാസ്റ്റ് സേം അല്ലേ നമ്മള് സബ്മിറ്റ് കിട്ടിയല്ലെ പക്ഷെ ഇപ്രാവശ്യൊക്കെ അതെ അതൊക്കെ എന്തൊക്കെ അയക്കണോ അതായത് ഫസ്റ്റ് ഫിഫ്ത്ത് സേം തുടങ്ങിയെന്റെ ഫസ്റ്റൊക്കെ ആക്കി നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്തൊ
ഇതാണ് ഇത്ര പ്രൊജക്ടിന്റെ മാർക്ക് വര നമുക്ക് വേറെ പ്രൊജക്ട് ഇല്ലന്ന് പറയ നമുക്ക് എന്താച്ചാ വേറെ ആര്ട്യും നോക്കാല്ല്യാ മറ്റ നമ്മുടെ സീനിയേഴ്സിന്ന്ന പറഞ്ഞ ബാക്കിയുള്ള ഒരു പ്രൊജക്ട് ജസ് ഒന്ന് നോക്കി പകുയൊക്കെതേപോലൊക്കെ എഴുതായിരുന്നു പക്ഷെ നമുക്കന്ന് പറയ്മ്പോ ഇത് ഇന്റേൺഷിപ്പും കൂടി ആയി മൊത്തത്തിലാകെ തകിടം മറിഞ്ഞരിക്ക
ശരിയ ഞമ്മള് ഈ ടൈമ്ന്നൊക്കെ പറഞ്ഞാല് ടൈമ് ഇങ്ങനെ പോണ് നമ്മള് നമ്മുടെ ജീവിതം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റണില്ല ഞാൻ ഇങ്ങനെ ആലോചിക്ക പണ്ടത്തെ കാലം എന്നൊക്കെ പറഞ്ഞാലേ കുട്ടിയാര്ന്നപ്പോ സുഖയിരുന്നു ഒരു ടെൻഷനും ഇല്ല ഒരു പ്രോബ്ലം
അതെ ഒരു ബാധ്യതയില്ലന്ന് വേണമെങ്കിൽ പറയാ നമുക്ക് നമ്മടേതായ ലൈഫിൽ ഇങ്ങനെ എൻജോയ് ചെയ്തിട്
അതന്നെ നമ്മള് വേണെങ്കിൽ സ്കൂളക്ക് പോവാ സ്കൂളിൽ പോവാ തന്നെ ഇന്റർവെൽ എന്താ പിന്നെ ലഞ്ച് ബ്രേക്കില് ചോറ് കഴിച്ചിട്ട് അതി ശേഷം നമുക്കൊ ഒരു അഞ്ച് മിനിറ്റ് കിട്ട് നമ്മൾ എന്തെല്ലാം കളി കളിക്കാന്ന് തീരുമാനിക്കും
സത്യം കാരണം അന്ന് ഫോണും നമ്മടെ കയ്യിൽ ഇല്ല ഇപ്പൊ നമ്മള് കോളേജ്ക്ക് ഫോണും കൂടി കൊണ്ട് പോയത് കൂടെ നമുക്ക് അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയ വേഗം നമ്മള് ഫോണിൽ തോണ്ടുക ഷോർട്സോ റീൽസോ നോക്കുക പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് കിട്ടിയാ പി ടി പീരീഡ് ആണെങ്കിലും വേണ്ടില്ല ഒക്കെ ഗ്രൗണ്ടിലായിരിക്കും എന്തൊക്കെ
ശരിയാണ് ഇപ്പൊ ഞാനന്നെ ഇപ്പോ സ്കൂളിൽ അല്ലെ പോലും അപ്പുറത്തെ വീട്ടിലെ അതായത് എന്നെക്കായി ഒരു വയസ്സ് കുറവും ഒരു വയസ്സ് കൂടുതലൊക്കെയുള്ള അല്ലെങ്കിൽ സെയിം ഏജുള്ള കുട്ടികള് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് നമ്മള് ഗേൾസി ന്റെ പറയായാലോ നമ്മളിങ്ങനെ ഇപ്പൊ അമ്മയും കുട്ടിയൊക്കെ കളിക്കൂലേ
പിന്നെന്താ
ഉം കുട്ടിയും ടീച്ചറും പിന്നെ എന്താപ്പോ തൊ ട്ട് കളി കക്ക് കക്ക് കളി സാറ്റ് കളി എത്ര കളിയാണ് നമ്മള് കളി
എനിക്ക് എ എന്റെ എട്ടാമത്തെ വയസ്സിലാ അനിയത്തി ഉണ്ടാവണേ അപ്പൊ അതുവരെ ഞാന് ഒറ്റ ക്കും ഇനി അഥവാ കളിക്കന്നുണ്ടെങ്കി അടുത്ത വീട്ടിൽത്തെ കുട്ടികളുടൊപ്പമാ കളിക്കുക അപ്പൊ അവർക്കും എപ്പോഴും ഒഴിവുണ്ടാവണ മെന്നില്ല അപ്പോ ഉള്ള സമയൊക്കെ ഒന്നൂല്ലങ്കിൽ അവിടെ പോവും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റക്ക് സംസാരിക്കും ഒറ്റക്ക് നമ്മടെ ഷോള് വെച്ചിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് വടിയൊക്കെ പിടിച്ചിട്ട് സോഫേനെ പിന്നെ മരത്തിന്മേ ചെടിയന്മേ കൊണ്ടെയിട്ടൊക്കെ തല്ലി
ഒറ്റക്കുള്ള സ്ട്രെസ്സ് മൊത്തം അതിന്മേൽ തീർക്കും എന്ന് തോന്നണില്ലേ
സത്യം പറയാം അന്നത്തെ പൊട്ടത്തരത്തത്തെ കളിയൊക്കൊ ആലോചിക്കുമ്പോ ശരിക്കും ചിരി വരും അമ്മയൊക്കെ കൊറെ പറഞ്ഞ് കളിയാക്കും കാരണം അന്ന് എന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണ പോലെ തോന്നിയായിരുന്നു എന്ന് സാരിയൊക്കെ ഉടുത്തിട്ട് നമ്മളീ അമ്മമാർ വയറ് ഈ കാണാതിരിക്കാനൊക്കെ കാട്ടൂലേ അതേപോലൊക്കെ ഞാൻ കാട്ടുത്രെ ഇ ഇല്ലെങ്കി പോലെ ഞാൻ കാട്ടൊന്ന്
എനിക്കിപ്പോരു മാമന്റെ കുട്ടീണ്ട് ഇതേപോലെ ഓള് ഒറ്റ മോളെയോണ്ട് കളിച്ചാനൊന്നും അങ്ങനെ തോണയൊന്നുംല്ല അപ്പൊ ഓള് ഇങ്ങനെ കളിച്ചലുണ്ട് ഒറ്റക്ക് അല്ലെങ്കിൽ വീഡിയോസ് ഫോണില് വീഡിയോസ് എടുത്തിട്ടും അല്ലെങ്കിൽ പിന്നെ എ എന്തെലെക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓരോ ഒറ്റക്ക് ഇങ്ങനെ പറ പറഞ്ഞ് കളിക്കും ഞങ്ങൾ കരുത ഈ കുട്ടക്ക് എന്താ പ്രാന്താണോ കാരണം അവൾ അവളടേതായ ഒരു ലോകം അവൾക്ക് പിന്നെ പുറം ലോകം എന്നുള്ളരു ചിന്തയേ ഇല്ല ഓളും അവളുടേതായ ഒരു ഇപ്പൊ എന്ത് കളിക്കാച്ച എല്ലാ ക്യാരക്ടറും ഓളന്നെയക്കരം
അതെ കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ കാരണം ഇപ്പ കാർട്ടൂണത്തെ പല കക്യാരക്ടറും ഞാൻ ആവലുണ്ട് ഡോറ ആവലുണ്ട് ഇനിയി ഇപ്പ ലിറ്റിൽ കൃഷ്ണനയൊക്കെ രാധയാവലുണ്ട് എല്ലാ ആവും എന്നിട്ട് ഇപ്പഴും ചില ഓർമ്മയക്കെുണ്ട് ഈ ലിറ്റിൽ കൃഷ്ണൽ ആ രാധ കാണിക്ക ക്കണ പോലെയൊക്ക ഞാൻ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് വെറുതെ ഓരോരോ എന്താ പറയാ ശരിക്കും അതൊക്കെ അലക്കും വെറും പൊട്ടത്തരങ്ങളായിട്ട് തോന്നണ്ട് എന്റെറെ എല്ലാത്തിനും സപ്പോർട്ട് ട്ടായിട്ട് അപ്പറത്തെ വീട്ടത്തെ ഒരു കുട്ടീണ്ട്ട്ടോ ഞങ്ങൾ രണ്ടാളും ഒരേ ഏജാണ് പക്ഷെ ആൺകുട്ടിയാണ് അവന്റെ ചിന്താഗ വേറേണ് അവന് വണ്ടി അത് ഇതൊക്കെയാണ് പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് എനിക്കതന്നും പറ്റില്ല അവൻ നല്ല ആരോഗ്യപരമായി കാര്യങ്ങൾ ഓടുക ചാടുക ഞാൻ രണ്ട് വട്ടം ഓടുമ്പോക്കും രണ്ടുവട്ടം വീഴും
ആ നമ്മള് ഗേൾസ് ഇതേ പോലെ തന്നെ എനി ക്കും ഞാനും വലിയ കുട്ടിയായിരുന്നു മാത്രല്ല എനിക്ക് പക്ഷെ കസിൻ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ ഓലപ്പം കളിക്കാത്ത കളിയില്ല ഇപ്പൊ ശനി ഞായറും അഴ ശനി ഞായറു ആണെങ്കിൽ പോലും ഇപ്പൊ ഫുൾ കളി ഇപ്പ പണ്ടത്തെ ഇപ്പത്തെ പോലെ നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ അന്ന് നമ്മൾ കുറച്ചൊക്കെ വലുതായിട്ടല്ലേ സ്മാർട്ട് ഫോൺ ഒക്കെ ഏ
അതെ ഉം ആ സമയത്ത് നമുക്ക് കളിക്കാനുള്ള ഗ്യാപ്പ് കാരണം പഠിക്കുള്ള ടൈമായി അപ്പൊ നമുക്ക് നേരാ വണ്ണം കളിക്കാനും യൂസ് പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾക്ക്ന്ന് പറഞ്ഞാ അവർക്ക് ഇത് മാത്രം മതി യൂട്യൂബ് ഷോർട്സ് മാത്രം മതി അവർക്ക് മറ്റു കര്യങ്ങളൊന്നും അറിയണില്ല
എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മളാണ് ഈ ഫോണില്ലാതെ കുട്ടിക്കാലം അനുഭവച്ച് ലാസ്റ്റ
ജനറേഷൻ നമ്മള് തന്നെയാണ് സത്യം പറഞ്ഞെ അത് വേറെ രസ ട്ട് പോണ് എന്ന് പറയുമ്പോ അതിന്റെ ഉള്ളില് മാത്രം ആവുമ്പോ ഒതുങ്ങി കൂടി ഒരു സുഖം ഉണ്ടാവില്ല
ആഹ് അന്ന്ന്ന് പറഞ്ഞ പ്രത്യേകിച്ച് നമ്മുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇപ്പ ഇപ്പ ഇങ്ങനെ വീട്ടില് ഇരിക്കുക ഫോണുമ്മെ കളിച്ചു നമുക്ക് ഫ്രണ്ട്സ് ഒന്നുമല്ല അന്ന്ന്ന് പറഞ്ഞ ആരായിട്ടും നമ്മള് ഫ്രണ്ട്സാ എവിടെ കണ്ടാലോ ഒരിപ്പോ കളി ക്കാൻ കിട്ടിയാൽ മതി അതിപ്പോ നാട്ടിത്തെയായാലും വേ റെവിടേലും അന്ന് കളിക്കാന്നുള്ളോരു മൈൻഡ് തന്നെ എത്രത്തോളം കളിയൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലേ.
സത്യം കാരണം അതുകൊണ്ട് നമുക്ക് എങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ഒരാളോട് സംസാരിക്കാൻ പറഞ്ഞാലും നമുക്ക് പറ്റും. വേഗം കമ്പനി ആകാൻ പറ്റും പക്ഷെ ഇപ്പത്തെ കു ട്ടികൾക്കെന്ന്‌ പറഞ്ഞാ മടിയാണ് അവർക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിൽ മാത്രം ഒതുങ്ങി കൂടാനാ ഇഷ്ടം പുറത്തു നിന്ന് അങ്ങനെ ഒരാ ളെയും അങ്ങട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്റെ ഫ്രണ്ട് അല്ല എന്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞാ അവൾക്ക് പെട്ടെന്ന് വേറൊരാളോട് സംസാരിക്കുമ്പോ ഒരു ഒരിത് പക്ഷെ അവള് സ്റ്റേജിൽ കയറിയാൽ എല്ലാം സംസാരിക്കും പക്ഷെ അവൾക്ക് ബാക്കിയുള്ളവരോട് എങ്ങനെ സംസാരിക്കണം ഇപ്പൊ കുട്ടിയോളെ ഇപ്പ നമ്മള് എങ്ങനെയാ കുട്ടിയോളിനെ നോക്കുക. കാരണം നമുക്ക് അത്രയും ഒരു സ്നേഹത്തോടെ നോക്കാ പക്ഷെ അവൾക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല കുട്ടി കുട്ടികളോട് കളിക്കാനൊന്നും അതാണ് അവരുടെ ജനറേഷന്റെ പ്രശ്നം. നമുക്കെന്ന് പറഞ്ഞാ നമ്മളെ ആ ഒരു ലൈഫ് അത്രയും എൻജോയ്
നമ്മുക്കൊക്കെ ഈ പ്രത്യേകിച്ച് പെൺകുട്ടി കുട്ടിയേൾക്ക്ന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ആ ബാല്യകാലത്താണ്. ഇപ്പോ അല്ലെങ്കി ഇപ്പോ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ പിടിച്ച പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇപ്പ ജോലി പോലും ആവാതെ വിവാഹം കഴിപ്പിച്ച് വിടുണ ഇപ്പൊ കൊറേ ക്കെ തല സൊസൈറ്റി കുറച്ച് എന്താ പ്പോ പ്പം ഇതായിക്കുണു. പക്ഷെ പണ്ട് ന്നൊക്കെ പർഞ്ഞാ ഇനിപ്പോ ഇപ്പഴും ക കെട്ടിക്കണുണ്ട്. പതിനെട്ട് വയസായ അപ്പോ കെട്ടിക്ക്ണ്. നമുക്ക് ആകെ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ ലൈഫാണ് ബാല്യകാലം. പിന്നെ പ്രാരാബ്ദങ്ങളായി അ ങ്ങനെ ഓരോന്ന് ഓരോന്ന് തലയിലോരോന്ന് തലയിലോന്ന് ഓരോന്ന് വെച്ച് വെച്ച് കെട്ടിത്തരണ പോലെ എനിക്ക് തോന്നണത്.
സത്യം. ഒന്നാമത് കല്യാണം, കല്യാണം കഴിഞ്ഞാ പിന്നെ പോയി. നമുക്ക് ഒന്ന് എത്ര എൻജോയ് ചെയ്യാ ഞ് പ്പോ ഭർത്താവിനൊപ്പം എൻജോയ് ചെയ്യാന്ന് പർഞ്ഞാലും ബ മറ്റേ ആ ഒരു ലൈഫ് തിരിച്ച് കിട്ടില്ല.
ഉം അത് ശെരിയാണ്.
ശരിക്കും കുട്ടികളായിട്ട് ഇരിക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത് അതാകുമ്പോ വലിയ ടെൻഷനും ഇല്ല നമുക്ക് നമ്മുടെ കാര്യം ഫുഡ് ആകുമ്പോ ഫുഡ് കഴിക്ക്യാ... ഇഞ് പഠിക്കണംന്നുണ്ടെങ്കി പഠിക്കാ. അത്രക്ക് പഠിക്കാനുള്ള ഭാരവു ഇല്ല. ഇത് നമുക്ക് പഠിച്ചില്ലെങ്കിൽ പിന്നെ ജോലി ഇല്ല ആ ഒരു മൈൻഡ്ക്കല്ലേ നമ്മള് എത്തണത്
അതെ ജോ പഠിത്തം കഴിഞ്ഞാ ഉടനെ ജോലിയാവും ആഹ്‌ അതിന് എന്താപ്പ ഇപ്പൊ ഇപ്പൊ ഗേൾസ് ആവണ്ട് ഇങ്ങനെ ഇപ്പൊ ബോയ്സിനാണെങ്കിൽ പഠിത്തം കഴിഞ്ഞ അപ്പ ജോലി വേണം അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റക്ക് ഇരിക്കയാണെങ്കിൽ സമൂഹം എന്ത്‌ പറയും കുടുംബ ആൾക്കാര് എന്ത് പറയും.
അതെ സത്യം പക്ഷെ അവര് എങ്ങനെയാ വെച്ചാ ലൈഫ് ഇപ്പൊ
ആ ഒരു പത്തിരു ഇരുപത്തഞ്ച് വയസ്സ് ഓല്ക്ക് വല്ലാണ്ട് ഒന്നും അറിയാണ്ട് ട്രിപ്പ് ഒക്കെ പോയി എൻ എൻജോയ് ചെയ്യാം ഇപ്പൊ ഗേൾസിനാന്ന് പറഞ്ഞാൽ ചെറു ഇപ്പൊ മുതലേ ഇപ്പൊ ഒരു അത്യാവശ്യം ആയിക്കഴിഞ്ഞാൽ ജോലി ചെയ്യലും വീട്ടില് ജോലിയൊക്കെ അവർക്ക്ന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഓല് കൊഴ ഇപ്പ അല്ലാണ്ട് ഓല്ക്ക് ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ ലൈഫ് അടിപൊളിയാണ്
പിന്നെ കല്യാണപ്രായ ആയാ പിന്നെ അവരിടതലയിലും പല ഭാരങ്ങളായി
പക്ഷെ നീ ഒന്ന് ശ്രദ്ധിച്ചേ പക്ഷെ ഞമ്മക്ക് എന്നൊക്കെ പറഞ്ഞാലിപ്പോ ഈ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ ഇനിപ്പോൾ കല്യാണം കഴിഞ്ഞ നമ്മളെ വിളിച്ചെങ്കി വിളിച്ചു കണ്ടെങ്കി കണ്ടു അങ്ങനെൊരി ഇതാവും പക്ഷെ അവർക്ക്ന്ന് പറഞ്ഞാൽ എപ്പോഴും ഇനിപ്പോ ആണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാൽ പോലും ഫ്രണ്ട്സ് ഇണ്ട് ണ്ടാവുല്ലേ ഇനിപ്പോ അയൽവാസിയാണെങ്കി അവര്ക്ക് ഇന്നെ ഇന്ന റ്റെന്നുന്നില്ല നമ്മളെ പോലെ ഇപ്പൊ പതിനെട്ട് വയസ്സില്ലോർക്ക് പതിനെട്ട് വയ് അങ്ങനെന്നുല്ല അവര്ക്ക് എത്ര ഏജ് ഗ്രൂപ്പാണെങ്കിലും പല പല ഏജ് ആച്ചെങ്ക ഒക്കെ അവരുടെ ഫ്രണ്ട്സ് ആണ്
സത്യം പിന്നെ എന്താ വെച്ചാ ഗേൾസിന്റെ പ്രശ്നം എന്താ വെച്ചാ നമ്മൾ ഈ സ്ഥലം മാറി പോവല്ലേ അപ്പൊ പുതിയ ആൾക്കാരാണ് പിന്നെ അവിടെ അവിടുത്തെ ആൾക്കാരായിട്ട് ഒന്ന് ഇടപ ഇടപഴകി വരുമ്പോക്കക്ക് കുറച്ച് ടൈം എടുക്കും അതൊക്കെ പ്രശ്നമാണ് അങ്ങനെ ഒരു ബാല്യകാലം എന്ന് പറയുമ്പോ കളികളിൽ നിന്ന് ഇറങ്ങി ഒരു പ്രാരാബ്ദത്തിലേക്കുള്ളൊരു ചാട്ടാണ് ആ ഒരു കാലഘട്ടത്തിലാ നമ്മളിപ്പോ നിക്കണത്
ശെരി ബാല്യകാലം കിട്ടാൻ പോവാത്ത കാര്യം ഞമ്മക്ക് കൗമാരം കഴിഞ്ഞ് ഓരോ കാലം എങ്ങനെ കഴിഞ്ഞ് എല്ലാം കഴി ഇ ഇനിയിപ്പോ എത്ര ഞമ്മള് എന്താ സ്ട്രെസ്സ് ഇല്ലാന്നോ എൻജോയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാലോ ആ പണ്ടത്തെ അതായത് നമുക്ക് അന്ത ഒരു അന്തവും ഇല്ലല്ലോ നമ്മള് എന്താ ചെയ്യേ ണ്ടതെന്നൊന്നും ആരും നമ്മളെ ഒരു കുറ്റവും പറ കഴിയൂല
ഇല്ല അത്രയും അതായത് എല്ലാ അന്ന് ബോയ്സാണോ ഗേൾസാണോ അങ്ങനൊന്നും നോക്കാണ്ട കളിക്ക ഇപ്പൊ പല കോൺസെപ്റ്റാണ് നമ്മടെ മൈൻില് കാരണം സമൂഹം ശരിയല്ല അതെ
എന്നാ പിന്നെ ഇതിനെ കുുറിച്ചൊക്കെ പിന്നെ വിളിക്കണ്ട് ഒഴിവുണ്ടാവുമ്പോൊക്കെ വിളിക്കണ്ട് കേട്ടോ ആഹ ശരി ഓക്കെ